ഹലോ കേൾക്കുന്നുണ്ടോ. ആ എന്തൊക്കെയുണ്ട് വിശേഷം.
സുഖാണ്. ഉം ആ ഫുഡൊക്കെ കഴിച്ചേ.
പിന്നെ ഇന്ന് മഴയൊക്കെ ഇണ്ടാ?
ആ ഇന്ന് നല്ല മഴയാണ്.
ആ ആ....
അവിടെ എങ്ങനാ?
ഇവിടെ നല്ല മഴയുണ്ട്.
ഉം ഇന്ന് മഴ ദിവസം ആന്നു തോന്നുന്നു
ലയും നല്ല മഴയുണ്ടായിരുന്നു.
ഉ ആ ഇന്നലെ ഇത്ര ഉണ്ടായിരിന്ന ആ ഇന്ന് ഇന്നലെത്തെരകാൾ അധികമായിട്ടുണ്ടോ മഴ. ഉം അതിന്താണ്?
പിന്നെ വേറെ എന്തോണ്ട് വിശേഷം.
കഴിച്ച
ആ ഫുഡൊക്കെകയ്ച്ചു ഫുഡൊക്കെകയ്ച്ചു പണിയൊക്കെ ആയോ?
ആ പണിയൊക്കെ നടന്നോണ്ടിരിക്കണ ഒരോന്ന്.
മക്കളൊക്കെ ഉണ്ടോ? ആ സ്കൂളിലും
ആ സ്കൂളില പോയിരിക്കണ അവൻ.
ആണോ അപ്പൊ രാവിലെ
ആ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞേ ഇനി ച്ചക്കുള്ള ഫുട്ടൊക്കെ റെഡി
പിന്നെ വേറെന്തുണ്ട് വിശേഷം ക്ലൈമറ്റ് ചേഞ്ച് ആവുമ്പോ ഉള്ള ബുദ്ധി കുട്ടികള് മൂന്നാളുണ്ട് മൂന്നാള് സ്കൂളിലേകോയ് മൂത്താള ഏഴില് സേവൻത് സ്റ്റാൻഡേർഡില് രണ്ടാമ ആള് രണ്ടാം ക്ലാസ്സില് മൂന്നാമത്തെ ആള് എൽ കെ ജിയില്.
ഉം അടുത്തന്നാണ്?
ആഹ് ഇവിടെ കുറച്ചടത്ത് തന്നെയാണ് ഞാൻ കൊണ്ടാക്കിട്ട് വിളിച്ചിട്ട് വരും.
ആഹ ശരി കൊണ്ടെക്ക
ആഹ കൊണ്ടാക്കലേ വണ്ടിയില് കാലത്തെ ആറ മണിയാവും പോണ അപ്പ മദ്രാസിൽ പോവാൻ പറ്റൂലല്ലോ. ആ മൂന്ന് സ്റ്റോപ്പ് പ്പറം.
പഠികണ്ണോട്ത് മദ്രസ ണ്ടാവൂലല്ലെ?
ഇല്ല ഇല്ല പഠിക്കുന്നിടത്ത് മദ്രാസ ഇല്ല ആ ഇവിടെ മദ്രാസ് സ്കൂളുകൾ കുറവാണ്. ആഹ് മദ്രാസ ഉള്ള ഒന്നോ രണ്ടോ അത്ര തന്നെ ഉള്ളത് അപ്പൊ അ കാൽ മ മണിക്ക് മദ്രാസൽ പോകുമ്പോ ഇവർക്ക് വൻ വരുന്നത് ആറരണിയാവും.
ആഹ് ആഹ് അപ്പൊ മദ്രസ ഇട്ടൂല അങ്ങനെരു ബുദ്ധിമുട്ട് വരും.
ഉള്ളതുകൊണ്ട് ഞാൻ
ഉ എല്ലതും പിന്നെ മന്ത്രസട്ടതെ ഇല്ലയല്ല അന്നെ അതന്നെ
പിന്ന വേറെ
ഇങ്ങനെക്കതാ പോണ് നീ ച്ചക്കത്ത പണില്ല ഇരികുല്ലേ?
ആഹ ഉച്ചക്ക് ഇല്ല ഞാന് രാവിലെ മക്കൾ പോകുമ്പോഴത്തേക്ക്. മദ്രാസെ വിട്ട് കഴിഞ്ഞ കിച്ചനിൽ കയറ കഴിഞ്ഞാൽ എട്ടര മണിയാവുമ്പോ കിച്ചൺ ക്ലോസ് ചെയ്യും കാരണം രാവിലെ തന്നെ എല്ലാ പണിയും കഴിയും
അ ശരി
അ രാവിലെന്നെ ഇവർക്ക് ചോറൊക്കെ കൊടുത്ത കാനും അപ്പ അതിനുള്ള പണിക്കല്ലാംകുമ്പ രാവിലെ തന്നെ എല്ലാ പണിയും ഓൾമോസ്റ്റ് കഴി
കഴയൂല്ല പിന്നെ ഫ്രീയാണ്
പിന്നെ ഫ്രീ ആണ് പിന്നെ ഇവരെ ഇവരെ കൊണ്ടാക്കിട്ട് വന്നിട്ട് കുറച്ച് അലക്കലും
ഉം ഉം
അടിക്കലും തോർത്തലും അങ്ങനത്തെ കുറച്ച് പണിയുണ്ട അപ്പൊ അത്പ്പോ പത്തുമണിയൊക്കെ ആകുമ്പോ ആ അതൊക്കെ കഴിയും ഇനി അവര് വരന്നിട്ടേ ഉള്ളൂ ഒരു വല്യ
അതന്നെ വന്ന പിന്നെ ഭയങ്കര പണിയണ് ഫുഡ് എടുക്കലും ലഞ്ച് പോക്സ് കൈകലും. ഉം ഹസ്ബൻറ് എന്തീയ്ണ്
പിന്നെ ഇയാൾടെ ആ തറവാട്ടിൽ തന്നെയ ഉം പിന്നെ വേറെ? വെക്കേഷന ആയിട്ട് കറങ്ങാനൊന്നും പോയില്ല?
പോയ ദൂരൊക്കെ ഒന്നും പോയിട്ടില്ല ഏ എഴാ ഗ്ലാസിൽ മോനാണ് ഏഴാം ക്ലാസില മ്
സി ബിഎസ് ഇ ആണോ
ഏ ല്ല
കേരള സിലബസാണോ ഉം പിന്നെ ഒരു മോനേ ഉള്ളൂല്ലേ
ആ
ആഹ ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണോ
ഗൾഫില
പിന്നെ ഉച്ചക്ക്ന്ത സ്പെഷ്യൽ
സ്‌പെഷ്ല് എന്താ ഒന്നും കിട്ടിട്ടില്ല അവിടെ അതന്നെ നല്ല മഴയാണ്
ആഹ
ഉ
അപ്പൊ അതിന്റെതായ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പൊ പിന്നെ അങ്ങനെ കിട്ടാനും പാടല്ലേ മീനെല്ലാം
തന്നെ
പിന്നെ വേറെ
പിന്നെ ഹോബിസ് ഒക്കെ എന്ത്
എന്ത് ഹോബി മക്കള് പോകുന്നു പണി ചെയ്യുന്നു ക്കെയാണ് ഹോബി ഫോണ് നോക്കുന്നു വായിക്കല് കൊറവാണ് വായിക്കല് കുറവാണ് ആ ഫോ ഫോണണ്ടല്ലോ ആ ഫോൺ ഉണ്ടല്ലോ അയില് നോക്കി
ഉം വേ പോവണത അറിയേ ചെയ്യൂലാ ഉം
ഇല്ലെങ്കി മാത്രമേ കൈ വിറക്കോള്ളൂ ഇപ്പൊ മക്കളെ പോലെ മക്കള മക്കളെ നമ്മള് കുറ്റം പറയും ഫോണിൽ ഇരിക്കുന്ന ഇരിക്കുന്നൽ
ആഹ ശരിയാണ് പറ്റൂല ഫോണില്ല തെ ആ
നമ്മളെന് നമ്മളെന്തിന് പൈസ നമ്മളു എന്തിനു പൈസ ഇല്ലെങ്കിലും റീചാർജ് ചെയ്യ നമ്മള് കണ്ടെത്തിയിരിക്കും പൈസ
അതെ ശരിയാണ്
ഫോണ ഇല്ലാതെ ഒരു മിനിറ്റ് പറ്റൂല
ഉകുട്ടികളക്കാള അധികം നമ്മൾ തന്നെ വേണോ
ആഹ് നമുക്കതന്നെ വേണം മക്കളെ എപ്പോഴും കുറ്റം പറയും ഫോൺ നോക്കുന്നട ഫോൺ ക്കുന്നു മോളന്ന് വച്ചി പക്ഷെ അവര് അവര് തിരിച്ചു ചോയി ക്കാറാ അ്പൊ അവര് ചോയ്ക്കു ഉമ്മ അല്ലേ കൂടുതല് നോക്കുന്നന്ന്
ഉം പഠിക്കാനൊക്കെക്കനെ കുട്ടികള്
ആഹ കൊഴപ്പില്ല മോന് ആഹ് മോന് വല്യ ഓ വറില്ല പക്ഷെ മോള് ക്ലാസ്സില് ഫസ്റ്റ് ആണ് രണ്ടാമത്തെ ആള് മൂന്നാമത്താല എൽ കെ ജി കൂട്ടിയതള്ളു ആക്ക് ഭയങ്കര മടിയാ സ്കൂളിൽ പോവാന് ആഹ് ഇപ്പൊ കൂട്ടി എത്രല്ല പഠിക്കാനും ബു ക്കു മ്മ കരയും മ്മാ എനിക്ക് വയ്യ പഠിക്കാൻ വയ്യ ഏ പറ വേറെ എന്ത് ഇല്ലെങ്കിലും പഠത്ത ഇല്ലങ്കി പോയി ജീവിതത്തില്. പഠിത്തത്തിന് നല്ല വിലയ്ണ്ട് പഠിത്തത്തിന്. അപ്പൊ അതുകൊണ്ട് ആൾ, ആ വിദ്യാഭ്യാസത്തിന്റെ കാലവാണ്. ഇപ്പൊ പഠിച്ചില്ല എന്നുണ്ടെങ്കില് യാതൊരു വിലയും ഇല്ല.
ഉം. ഉം. വെക്കേഷന് പൊറത്തോക്കെ പോയിലേ.
പോയി പോയി പോയി കൊറേ സ്ഥലങ്ങളിൽ പോയി പിന്നെ അടുത്തുള്ള അടുത്ത് തന്നെ പാർക്കിലും ബീച്ചിലും. മക്കളല്ലേ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നോ അപ്പൊ. ആ മക്കളല്ലേ ഒരു മിനിറ്റ് വെക്കേഷൻ ആഹ് അപ്പൊ പിന്നെ ആള് ഒരു മിനിറ്റ് ഇരിക്കാൻ സമ്മയ്ക്കൂല്ല പോവാ പൊറത്ത് പോവാ പൊറത്ത് പോവാ പൊറത്ത് പോവാ ഹസ്. ആഹ് ഹസ്ബൻഡും അങ്ങനെന്നെയാണ് കുട്ട്യേളും അങ്ങനെയാണ്. അപ്പൊ അവർക്ക് അവർക്ക് വാപ്പ വരുമ്പോഴല്ലേ കൊറച്ച്.
ആം പൊർത്തൊക്കെ പോയി കറങ്ങാൻ പറ്റി.
അപ്പൊ ഇരിക്കില്ല ഒരു മിനി റ്റടങ്ങിയിരിക്കില്ല അവര് എപ്പം പൊർത്തെന്നെണ്. പിന്നെ, എന്ത് പച്ച പച്ചക്കറിയൊന്നും ഇല്ലാ.
ഇന്നലെ പച്ചക്കറി ആയിര്ന്ന് സാമ്പാറ്.
ഏഹ് ഉം പിന്നെ, വേറെന്താ കൃഷിയ്ണ്ടോ?
ഇല്ല്യ, ഇവ്ടെ കൃഷിയൊന്നുല്ല്യ. ഇവ്ടൊക്കെ പാടൊക്കെ. അത്ര അങ്ങനെല്ല്യ കൊറവാണ്.
ആഹ് ആഹ് ആഹ്.
ഉം അവിടൊക്കെ എങ്ങനെ കൃഷിയൊക്കെ വളർത്തോ?
ഇല്ല്യ ഇല്ല്യ ഇവിടെ കൃഷിയൊന്നുല്ല്യ അടുത്തുള്ള ഇത് തന്നെ.
ഉം ഉം പച്ചക്കറിയൊക്കെ പൊറത്ത്ന്ന
ആഹ് എല്ലാം പൊറത്ത്ന്നാക്കിയ, അട്ത്ത്ള്ള വീടേളൊ പ്പു അങ്ങനെ പറയാനായിട്ട് ഇപ്പൊ നമ്മക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് അങ്ങൻ ത്തെ. ഈ ഫ്രൂട്ട്സിന്റെതും അങ്ങനത്തെയൊക്കെ കൊറച്ച് കൊറച്ച്ണ്ട്.
ഏഹ് മാങ്ങക്കെയ് തെ ആഹ് അങ്ങനൊക്കെണ് ആഹ് അതൊക്കെ ഇവ്ടൂണ്ട്.
പിന്നെ അടുത്ത് തോട്, വെ ഇതൊന്നും ഇല്ലേ.
ഇല്ല്യ, ഇത് ഇവടെ റോഡ് സൈഡാണ്. ഏഹ് അതന്നെ പൊഴ ഒന്നുല്ല്യ, പൊഴയൊക്കെ കൊറച്ച് ദൂരാണ്. ഉം, അടുത്തായിട്ട് തോട് കൊളം അങ്ങനൊന്നുല്ല്യ. ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങക്ക് വെള്ളക്കെ എടു ഓഹ് അതെക്കെ.
കണ്ട് അങ്ങനെക്ക
ആഹ് ഇവിടെ ഞ ഇ ഇവിട ഇല്ല ഇവിട റോഡ് സൈഡില് തന്നെയാണ് പക്ഷെ വീടിന്റെ സൈഡില് ഒരു ചെറിയ തോടു പോലെ ഇണ്ട്. പക്ഷെ ഇതുവരെ അത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല വേറെ.
മഴേക്ക പെയ്യുമ്പോ ഇങ്ങളെ നെറയേക്ക ചെയ്യൂലേ.
ആഹ് നെറയും പക്ഷെ ഞങ്ങളെ ഈ സൈഡിലേക്ക് വെള്ളം കേറലില്ല. അപ്പറം സൈഡിലേക്ക് ഫുള്ള് വെള്ളം കേയറലുണ്ട്
അപ്പറ സൈഡിൽ ആഹാ അഹ് അപ്പ അപ്പറ സൈഡിൽ ഫുൾ വെള്ളം കയറാലുണ്ട് അവിടെ രണ്ട് പുകോർതെ കൊറേവീടുണ്ട് വീില്ല കുറച്ച് വീടുണ്ട് പക്ഷെ ആ വീട് ഫുള്ള് വെള്ളത്തില് മുൂങ്ങാറുണ്ട് അപ്പ ഭയങ്ക അങ്ങനത്തെല്ല നമുക്ക് കണ്ടൊരു വിഷമ ബേജാറേ ഉള്ളൂ അല്ലാണ്ട്
ഏ അങ്ങനെയൊക്കെ ഇണ്ടാവുമ്പോ മഴയൊക്കെ വരുമ്പോളാ പ്രശ്നം
ആഹ പ്രശ്നം എന്നാ ചൂട് കൂടിയാ അതിനും പ്രശ്നമാണ്
രണ്ടും കോടി തയ്ക്കാൻ പറ്റൂല